ആഊ ആഹ് കേൾക്ക്ണ്ടോ വോയ്സ് ക്ലിയർ ആണോ?
ആക്സ് ന്താ പ്പ ഒരു റൈൻജ് അല്ലല്ല പൊറ്ത്തല്ല ആഹ് പറി കേ ക്ക്ണ്ടല്ലോ മയണ്ടോ? മഴ ഇല്ല ഫേന്റെ സൌണ്ടാ.
ആഹ് അതാവൂലേ എന്തോ ഒരു മൂളലൊക്കെ. ആഹ് അങ്ങ ഒരു മഴയൊക്കെ പെയ്യ്ണ പോലെങ്ങനെ ഫേന്റെ സൗണ്ടാകും.
ആഹ് അത് ഫേന്റെ സൌണ്ട.
എന്ത് ചായ കുട്ച്ചോ?
ആഹ് ചായ കുട്ച്ചു.
മക്കളക്കെ വന്നോ?
മക്കള് വന്ന് മദ്രസയിൽ പോയിന് ട്യൂഷന് പോയിന് അവരെ കൂട്ടാൻ പോകണം.
ആഹ് മദ്രസ ഈ ടൈമില്ണ്ടോ?
ആഹ് വൈകുന്നേരം. മദ്രസാ നാലേ മുക്കാല് തൊട്ടിട്ട്.
ഉം.
ആറര വരെ.
കൊണ്ട്റാം പോണോ ന്നിട്ട്
ആഹ്.
അടുത്തല്ലേ
അടുത്ത തന്നെയാണ് പക്ഷേ നായ്ക്കള ഉള്ളത കൊണ്ട
ആഹ് ശല്യ ഉണ്ടാവൂലേ
പേഡിയ
കുട്ടികളോന്നല്യ അടുത്തന്ന്
ഓ കുട്ടികളൊക്കെ ഇഷ്ടം പോലെണ്ട് ഇപ്പൊ രണ്ട മൂന്ന് ദിവസയി തെ മദ്രസ് പോണ കുട്ടള വായിത്തല അടെ ടിയിട്ട് കുട്ടിയക്ക് പേടിയാണ് അപ്പം പിന്നെ കൂട്ടാൻ പോയി ആഹ് അതെ അപ്പൊ പിന്നെ വണ്ടിള്ളതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരുവാക്കിടുക്ക ആഹ്
അതാവുമ്പോ പിന്നെ സുഖ
ആണ് നമ്മക്ക് പണിയാണ്
ഉ ആഹ് നമ്മക്കൊന്നും ഉത്തിർക്കാൻ പറ്റൂല ടൈം ആയോ ആയോന്തെങ്ങനെ നോക്കിയിരിക്കണ അല്ലേ
ട്യൂഷന ആക്കണം കൊണ്ടുവരണം മദർസ് ആക്കണം കൊണ്ടുവരണം അപ്പൊ അതൊക്കെ ഒരു പണിയണ് ചായക്ക ഒന്നും ഉണ്ടാക്കിട്ടൊന്നുംല്ല പഴുത്ത ചക്കണ്ട് പിന്നെ ബേക്കറി ഒക്കെ ഇണ്ട് ചക്കയ ഒക്കെ ഇണ്ടോ അവിടെ ഉമ്
ഞങ്ങക്ക് ചക്കി മാങ്ങിയൊക്കെ ഉണ്ട് ഉമ് ഇണ്ട് ണ്ട്
ആർക്കും വേണ്ടല്ലേ
അത് ആവശ്യുള്ള പോല കൊറ ആൾക്ക കാര്ണ്ട് നമ്മക്ക് ഇണ്ടായിട്ടാണ് വേണ്ടാഞ്ഞിട്ട് അത എത്ര ആള് കണ്ട് നോക്കിട്ടത് ഏഹ് ഇഷ് ഇഷ്ടം പോലെ എന്റെ ഹസ്ബൻഡറ് ജോലി ചെയ്യുന്ന കൊടുത്ത കമ്പനിന്ന് ആൾക്കാർക്ക് എ എന്താവശ്യം വച്ചിട്ടോത് എത്ര കിട്ടിയാലും ആവശ്യ ഉം
ഇത് വേണ്ട
കമ്പനിയിൽ കുറേ പണിക്കാരുണ്ടല് ബംഗാളികള ഇരൊക്കെ ഉണ്ട എന്നിട്ട് ബംഗാളികളൊക്കെ ചോദിച്ചിട്ട് ട്ടവരും ചക്കകുരു ഉണ്ടോന്ന് വരെ ചോയ്ിക്കും ചക്കന്റെ കുരു കിട്ടിയാലും മതി അറിയ ഉമ് ആ ഇടിച്ചക്കെ ആവുമ്പ തന്നെ പറയാ ചെറിയ ഇടിച്ചക്ക ഒന്ന് കൊണ്ടുവന്നരരുോ കറിയ വക്ക ഒന്ന്
ആ ശരി എനിക്കിഷ്ടം അതാണ് ഇടിച്ചക്ക അതിൻ്റെ ഉപ്പേരിയ അത് കറി വെക്കു
ഉമ് അ കറിവെക്കരുക് ഇന്ക് കറില്ല അവര് പറയാലോ അ കറിയൊക്കെ ചെക്കൊണ്ടന്നരുന്ന് ഇഡ്ച്ചക്ക ഉം മേടിച്ചൊക്കെ എങ്ങനെ പോഞ്ഞ ന അത് വെട്ടി മുക്കിട്ട് കുക്കറിലിട്ടണ്ട് പുയിഗും
ആഹ് നീട്ടി ഉടക്കിയ
എന്നിട്ട് ഓടക്കാ അത് ചെത്തി കുറെ കുത്തിർക്കണങ്ങാട്ടിയൊക്കെ സുഖം അങ്ങനെ തോണി
പക്ഷേ ടേസ്റ്റ് നമ്മൾ കൊത്തിരിഞ്ഞ് കൊത്തിരിഞ്ഞ് ആഹ് കുന കുന അരിഞ്ഞി ട്ട് ചെറിയുള്ളി വെളുത്തുള്ളി വറ്റൽമുളകൊക്കെ ഇട്ട് കറിവേപ്പിലിട്ട് വറവ ഇട്ടാല്
ആഹ് അത് പിന്നെ കുക്കറിലിട്ട് പീങ്ങീട്ട് പിന്നെ ഞാൻ അങ്ങനെ പറവിടും
ആഹ് പക്ഷെ അതൊടഞ്ഞോഉം ല്ലെ നേര ഇല്ലാത്തപ്പോ ഉമ് നേര ഇല്ലാത്തപ്പോക്കെ അങ്ങനെയൊക്കെ ചെയ്യല്ലേ
ചക്ക എന്ത ചെയ്യല് ചക്ക കൂട്ട ഉണ്ടാക്കോ
ചക്ക ഓ മടിയാണ് എനിക്ക് ഇഷ്ടല്ല ആഹ് അങ്ങനെ തിന്നണ് വെച്ചിട്ടില്ല
ത് ടേസ്റ്റ് അറിയോ അത് വെച്ചവിടെ മക്കളൊക്കെ കൂട്ടും അല്ലാെന്ന്ണ്ടെങ്കി പറ്റൂല അല്ലാതെ കൂട്ടാൻ വെ
ഇനിക്ക്ലേ ഭയങ്കര മടിയാണ് ചക്ക പണിയേടുക്കാന്
ഇനിക്കോ ഇനിക്കോ അങ്ങനതന്നെ വൾഞ്ഞി കൈമാണ് ഇഷ്ടല്ല പിന്നെ ഒരു കാര്യ അയമെ ഇരുന്നിട്ടുണ്ട അന്ന ആ പണിയേ നടക്കുള്ളൂ വേറെ വേറെ ആഹ് അതാണ് ടൈം മാട് പ്പോകും
ചക്കപ്പ് ഇന്ന് ചക്കപ്പണി മാത്രം ചെയ്താൽ മതിന്ന് പറഞ്ഞാല് ഓക്കേ
അയിന് വേറൊരാൾ വേണം അടുക്കളയിലു എല്ലാം കൂടെ കഴുലേ അയിമ ഇരുന്ന് അങ്ങനെ നേരംപോകും
ഇൻക്ക് അങ്ങനെല്ല ഇൻക്ക് ഞാൻ തന്നെ ചെയ്യണം ഉമ്മ വെയ്യാത്ത ആളാ ഇപ്പൊ ആ പണി നമ്മള തന്നെ എടുക്കണോ ഈ പണി അതും നമ്മള
ഞാന് ഇവിടെ മക്കള് വരുമ്പോ അപ്പൊ ഓലയിമണ്ടായിരുന്നാലും പിന്നെ എനിക്ക് ബാക്കിയുള്ള നോക്കാലോ അരിഞ്ഞാ ഞാ ഉണ്ടാക്കി കൊടുക്കും അറിയലോക്കഴിച്ചു അങ്ങനെണ്ടാവുമ്പേ മനക്കടാ ആ പെൺകുട്ടിയളെ രണ്ടാള കെട്ടിച്ചു ഒരു കുട്ടികളൊക്കെ ആയി ഓല് എപേളലൊക്കെ വരും നമ്മള് ഉണ്ടാക്കാൻ നിക്കാ ഞാൻ പിന്നെ പൊരിച്ചാ എല്ലാർക്കും എല്ലാം ഇഷ്ട്ടം
ആ നിങ്ങൾ പൊരിച്ചാ നല്ലോണ്ണം നിൽക്കുവോ അല്ലെങ്കിൽ കുഴയിയോ
ആഹ് ഞാ പൊരിച്ചാൽ സൗദിക്കക്കെ കൊടുത്തേയാക്കലുണ്ട് മോൻകോക്കെ എൻ്റെ ഒരു മോന് സൗതീൽ പോയിരുന്നു ആ നല്ലോ മോരിന്ന ടൈമിലേ മഞ്ഞപ്പൊടി ഉപ്പും കൽക്കിട്ട് വെള്ളം തെളിച്ചു കൊടുത്താ മതി എന്നിട്ട് പിന്നെ ഒന്നുകൂടി മുരിച്ചിട്ടണ് കോരിയാ മതി പെട്ടെന്നണ് കുഴയില്ല
ആഹ്
എന്നിട്ട് പിന്നെ ഒരുവിതക്കണ്ട് ആറി തുടങ്ങുമ്പോ ട്ടിന്നിലിട്ട് അട
അടച് വെക്കല്ലേ
തുറന്ന്ട്ടാ കാറ്റട്ടിയ തണുക്കുവല്ലോ ഏത് സാധനവും ഉം പക്ഷെ നല്ല ചൂടോടുക്കാന അടാ അടിച്ചാലും വേർപ്പറങ്ങും നല്ല ആ ഒരുവിധം ആറി കഴിഞ്ഞിട്ട് നല്ലോ തണക്കോള നിക്കും ചെയ്യരുത്
ചെയ്യരുത് എന്നാലും നല്ല ചൂടിലാവുകയും ചെയ്യരുത് ലെ
ഉം അങ്ങനെ അടച്ച വെച്ചാ കൊറേ ഇരിക്കുവല്ലോ
ആഹ് ശരി അത് നല്ല രസാല
ഇത ആ ബേക്കറിക്കെ ഫീഡ്ജിൽ വച്ചാലു തണുപാവില്ല നമ്മള് കരുതും ഫ്രിഡ്ജിൽ വെച്ചാ തണുകുന്ന് ബേക്കറിക്കെ ഫ്രഡ്ജില് കവർ എന്തീലൊക്കെ ബോസിലൊക്കെക്കിട്ട് ഫീഡ്ജിലക്കോണ്ടി പക്ഷെ ആ മുറ്ച്ചില് അതുപോലെ തന്നെ ഉണ്ടാവും ഒന്നും പറ്റൂല
ഉം ഉം ആ അത് അങ്ങനെ പറയുന്നേക്കല്ലേ അവർ തൈക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ
വച്ചാലും കേടുന്നു ഞാന ചക്കക്കൂ ഞാന് ഇതേ മാതിരി ഇവർവരുമ്പ ഒരു ചക്കെ മുട്ടിറിച്ചിട്ട് ഞമ്മള് അരിഞ്ഞ് വെച്ചിട്ടുണ്ടങ്കിൽ ഫ്രിഡ്ജില് വെച്ച ഒരു മാസൊക്കെ കഴി പിന്നെടുത്ത തു കുട്ടൻവേക്കും ഒന്നുംപറ്റൂല ബ്രീസറില്ലേക്കും കവർ കെട്ടിട്ട് ബ്രീസറില് ആഹ് കവർ കട്ടിട്ട് ബ്രീസറിൽ വെച്ചാ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം വരേ എന്റെ ചക്കയിരിന്നിട്ട്ണ്ട് ഞാ അത്രയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങനെ എടുത്തിട്ട് വെക്കും നല്ല കാറ്റെടുക്കാത്ത ഓട്ടെന്നും ഇല്ലാത്ത കവറില് കെട്ടിട്ട് വെച്ചാ മതി ഇല്ല അത് കൊറച്ച നേരം പൊറത്തച്ചാ അയ്സ് പോരും അധികം ഐസ് ഒന്നും ആവൂല എന്നിട്ട അത് മാ വെച്ചാൽ മതി ഞാൻ കുക്കറിലിട്ട വിസിൽ അടുപ്പിച്ചലാ ചക്ക കൂട്ടാനൊക്കെ എന്നിട്ട് പിന്നേക്കാണ്ട് തേങ്ങച്ചുപാരും അല്ലെങ്കി എറച്ചിട്ട് വെക്കും
ആഹ് ആഹ്
നമ്മള് എറച്ചി പൂളീം വെക്കണേ കാട്ടി ടേഷ്ട എറച്ചി ചക്കി വെച്ചാല്
ആണിലേ
അല്ല ഇർച്ചിക്ക് വേവുണ്ടല്ലോ എറച്ചി വെന്തിട്ട് ആഹ് വെന്ത്‌ട്ട് പിന്നെ ചക്ക വന്ത്‌ട്ട് പിന്നെ അയ്കിട്ടണ്ടോന്ന് ലപ്പിച്ച ലാവോ അത് പിന്നെ മിക്സാക്കിയാ മതി വിസി ലടിപ്പിക്കണമെങ്കി അടിക്കാ അല്ലെങ്കി മിക് കുറച്ചൊക്കെ നെയ്യള്ള ഒരു നെയ്യ ഒക്കെ ഉള്ള ഒരു സൈസ് കിട്ടണം വെറ ചെണ്ടി ഇറച്ചിയകുമ്പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല ആ അ ന്നിട്ട് പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ കറി ഉള്ളിയെക്കെ ട്ടിട്ട് തൂമിച്ച്പാരും വറവിടും അപ്പൊ ഉം നല്ല ടേഷ്ട ഞാൻ ചെലപ്പോ ഇവിടെ അരിഞ്ഞേ ചച്ചതൊക്കെണ്ടകുമോ ഞാ ചെലപ്പോ രാവിലെ വരെ ചായക്കെ കടി ഉണ്ടാവും ഇറച്ചിയൊക്കെണ്ടെങ്കി അങ്ങനെ എല്ലർക്കും
അയ്ശരി ആഹ് ആഹ്
ഇനിക്ക് നാലുമക്കള് രണ്ട് മോളും രണ്ട് മോനും
അയ് ശരി കല്യാണം കഴിഞ്ഞോ നാലാളതും
ഇല്ല മക്കള് മക്കള് കെട്ടാനേവുന്നുള്ളൂ പെൺകുട്ടികളായിരുന്നു വൽത് മോന് ഇരുപത്താറായി നോക്കികോണ്ടിരിക്ക കേണപ്പ അങ്ങനെ
ഏ അയ്ശരി എന്താ വർക്ക് ചെയ്യിന്നെ
ൻക് വർക്കൊന്നുല്ല നമ്മളെ വീട്ടിലെ വർക്കന്നേ മോന് അവന് സൗദിയിലാണ് അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർനാ
ആഹ് മ്മള് വർക്കില്ല്യാന്ന് പറയരുത് നമ്മക്കാണ് വർക്കള്ളത് ഇപ്പൊ കോടതിക്കെ സുപ്രീം കോടതിക്കെ പറഞ്ഞ കേ ട്ടില്ലേ മുപ്പതിനായിരം ഉരുപ്യഏറ്റവും ചുരുങ്ങി ഡെയിലി വീട്ടമ്മമാർക്ക് അത് കിട്ടൊന്നുല്ല സന്തോഷിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടേള്ളൂ കിട്ടുവൊന്നുല്ല
എന്തേലുക്കൊരു നിയമം വരുന്നത് നല്ലതാണ് അപ്പളാനമ്മക്കൊരു വില കിട്ടുള്ളൂ
അങ്ങനെയൊക്കെ തുടങ്ങിയാ പിന്നെ ഗവൺമെന്റ് പൂട്ടി പോണ്ടി വരും മുപ്പതിനായിരക്കെ വീട്ടമ്മമാർക്ക് കൊടുക്കയാണെങ്കിലേ അതൊന്നും വേണ്ടേനു ഉം ഹസ്ബന്റ് ന്താ ചെയ്യ്ണ്
ഹസ്ബന്റ് ഇപ്പ നാട്ടിൽ തന്നെ ആണ് കൊറേ ആയിട്ടു സൗതിലെർന്നു ആദ്യം
ആഹ് ആഹ് ശരി ജീവിതകാലം മുഴുവടെ കഴിഞ്ഞിലെ
ഒറപ്പൊ രു അഞ്ചാറ് വർഷയിട്ട്
ഏ നാട്ടില ഇവിടെ എന്താ ചെയ്യ്ണ്ടോ
ഇവിടെ ടെൺ ടോപ്പില് ഫർണിച്ചർ കടീ പോകും
ആഹ് അയ്ശരി
വെറുതങ്ങനെരിക്കണ്ടല്ലോ
ആഹ് ചെറിയ മോനെന്താ പഠിക്കാ
ഇല്ല എന്റെ ചെറിയൊനക്കൗണ്ടന്റാ ഓന് സൗദ്യല ഓന്പ്പ പോയി മറ്റോറ് വർഷം ഏ ഓന് ഇരുപത്തിരണ്ട് വയസ്സായി
ആഹ് ആ അപ്പൊങ്ങള് ഭാര്യ ഭർത്താവും മാത്രള്ളൂല്ലേ വീട്ടില്
ഉം പിന്നെ മോളും കുട്ടിളൊക്കെ വരുമ്പോ അവരുണ്ടാവും ഇപ്പൊ ഓള്ണ്ട് ഇവടെ മോളും കുട്ടികളുംണ്ട്
അയ്ശരി
മോളും കുട്ട്യാളും സൗദീ തന്നേര് ന്നോള് അപ്പൊ ഓള് പോര് വന്ന്ട്ട് ഒന്നര മാസമായി. ഒമ്പത് മാസായ്ട്ട് അവിടയാര്ന്ന്, മോനൊക്കെനിക്ണോട്ത്. ആഹ് ഓരെ കുട്ട്യാള് സ്കൂള് പോണത. അവ്ടെ പോകുമ്പോ അവടെ ചേർക്കും ഇവടേം ചേർക്കും ഇവിടെന്നാല്. അവ്ടെ മരോനാ സ്കൂൾല് സ്കൂളൾലൊക്കെ ഷെയറ്ണ്ടേ. അപ്പൊ പിന്നെ വല്യ കൊഴ്പ്പം വരൂലോർക്ക് പോയാ ചേർക്ക്ണീനൊന്നും.
ആഹ്, സിലബസ് സി ബി എസ് ഇ ആയ്ക്കൂ ലേ.
സി ബി എസ് ഇ ഒന്നൊല്ല ഓല് സാധാ ഗവൺമെന്റ് സ്കൂൾലാ.
ആഹാ ശെരി ഉം ആഹ് ആഹ് അല്ലപ്പൊ നാട്ട് ട്ടില് വരുമ്പൊ സിലബസ് മാറ്റണ്ടാവൂലേനോയ്ക.
ഉം അവ്ടെ ആഹ് കൊർച്ചൊക്കെ മാറ്റണ്ടാവും അയ്ന് നാട്ട്ത്തെ ക്ലാസ്. ഇവര് ഒഴിവാക്കൂല ഓൺലൈനായ്ട്ട് അവിടാ കുമ്പളും ഇവര് നാട്ട്ത്തെ ക്ലസ്ട് ത്തോട്ക്കും, ആഹ് അതയ്ന്റെ കൂടെണ്ട്. ആഹ് പിന്നെ ഓരെമ്മാകുംഉപ്പാകും വീട്ടില്ആളില്ലാനർഞ്കാണ്ട് ഓര്ക്ങ്ങനെ വരായ്ഞ്ഞാപറ്റ് റ്റൂല്ല അപ്പപിന്നെങനെവര്ന്നത്, ഓന് വന്നാധികം ലീവൊന്നുംണ്ടാവില്ല പത്തീസ്ത്തിന് പതിനഞ്ചീസ്തിനൊക്കാവും വെര.
ആയ്ശെരി.
ണ്ടാവാന്ള്ള സൗകര്യങ്ങളൊക്കെ ഇണ്ട്. റൂമും കാര്യങ്ങളൊക്കെണ്ട്, എടക്കിടക്ക് ഓര് പോകും. ഉം
ഉം എന്താ വി
അങ്ങനെ ആഹ് ചായൊക്കെ കുടിച്ച്. വേറെന്താ ഇന്ന് എവ്ട്ക്കൊക്കെ പോവാ ണ്ടൊ ശെരിന്നാല്, പ്രത്യേകിച്ചൊന്നുംല്ലല്ലോ ഉം ന്നാ പൊയ്ക്കോളിന്നാല്. ന്നാ ശെരി ഉം.